ഹലോ ഹലോ ആ ഇപ്പൊ കേക്കുന്നുണ്ട്.
ആഹ ഇത് റേഞ്ചിന്റെ നല്ല പ്രശ്നണ്ട് തോന്നുന്നുണ്ട്ട്ടോ കൊ വേറെ ആളുകളൊക്കെ വിളിച്ചപ്പളേ ഒന്നും കേക്കുന്നില്ലേ അങ്ങനെ കൊറെ കഴിഞ്ഞിട്ട് കേക്കാ അങ്ങനെയൊക്കെ അയ്നു
ഏ അത് ശരി അത് കൊഴപ്പല്ല.
എന്താ പാട് എന്താ സുഖം സുഖല്ലേ
സുഖായിട്ടിരിക്കുന്നു. എന്താ ചെയ്യുന്ന ഇപ്പൊ
ഞാൻ ഇവിടെ പിന്നെ ഹൗസ് വൈഫ് ആണ് മക്കള്ണ്ട്. നിങ്ങളാ
ഞാൻ സ്റ്റുഡൻറായി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് വേണ്ടി നിൽക്ക.
ആണോ ആ അത് ശരി ഡിഗ്രിക്കാണോ പോവുന്നെ ആ് നാല് വർഷം
ആ നാല വർഷയിട്ടുണ്ട് പക്ഷെ മൂന്ന് വർഷം... പോയാല് അങ്ങനെ മതി നാലാമത്തെ വർഷം പി ജി യാണ്......
ആണോ ആണോ ആയി ശരി അയ്ശരി...... ല്ലെ ഒരായാള് പറഞ്ഞിട്ട് നാല് വർഷം ആക്കനപ്പ വേറെ കോഴ്..... ക്കെ പറഞ്ഞേക്കാം നാലല് വർഷം ആയോൊണ്ട് പോവാന് കൊറേ ആവല്ലോ എന്നൊക്കെ പറഞ്ഞ.... ഓരോർത്തർ..... പിന്നെ പ്ലസ് റ്റു എങ്ങനെ മാർക്കൊക്കെ ഉണ്ടോ.....
പ്ലസ് റ്റുന്അഞ്ച് എ പ്ലസു ഒരു ഏയും
ആഓ അത് ശരി കുഴപ്പില്ലലെ ആറ് വിഷയല്ലേ മൊത്തത്തിലുള്ളേ..... ആഹ ഏതെടുത്തിരുന്ന ഓ അയ്ശരി....... പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചോ.....
തറവാട്ടിൽ പോരുന്നു അപ്പോ തറവാട്ടിൽ നിന്ന് എനി കുഞ്ഞാമ ഫുഡ്ക്കെ തന്ന അ ഞവിടെ.... ഫുഡഴിച്ചു പോന്നു
ഹേ അതന്തേ...... പോയാ.. മ്മ...
ആഹ് ആ അമ്മമ്മുണ്ട് അപ്പൊ ഞാൻ അവിടെ തന്നെ ഇപ്പൊ സ്കൂളൊന്നും...... എല്ലാത്തോണ്ട് ഞാന് ഇവിടെ അടുത്ത തന്നെ തറവാടൊക്കെ വീടിന്റെ അടുത്ത തന്നെ.......
എത്ര ആള അടുത്തതന്നെ ആയിരിക്കുംലേ എളാപ്പാരൊക്കെ ആഹ ആഹ.....
രാവിലത്തെ കടിിയ ഒും ഇഷ്ടയില്ലാന്നുണ്ടെങ്കി അവിടെ പോയിരുന്നാൽ മതി അപ്പ നമുക്ക് കിട്ടിക്കോളും
ഓ അത് ശരി സുഖാണല്ലോല്ലേ...... ആഹ മേ മക്.. നല്ല കമ്പിനി ആയിരിക്കും അ. തൊണ്ടെന്നെ. കുഴപ്പമില്ലല്ലോ നമക്ക് എപ്പോഴും കയറിച്ച പിന്നെ അല്ലെങ്കിലുംറവാട് പറഞ്ഞാലല് നമുക്ക് അങ്ങനെ കേട്ടോ എപ്പോഴും നമുക്ക് കേറി..... ചെല്ലാലോ നമ്മുടെ വീട് പോലെ തന്നെയാണ് അതും...... തറവാടിന് അല്ല അതെല്ലാർക്കുംള്ളതാ തറവാട്ടക്കെ നമ്മുക്ക് ഏത് നേരവും കയറി ചെല്ലാം എന്നുള്ളരു...... പിന്നെ ഒന്നാമത് മമാരും കൂടെ ഉണ്ടാവുമ്പേ......
ആഹ അമ്മമ്മി ഇപ്പപ്പിയൊ കെണ്ട് അവരടുത്തേക്കും പോകും.....
ആ് ആ ശെരി അപ്പൊ എത്ര എ ളപ്പരൊക്കെ എങ്ങനെ എല്ലാരും..... രണ്ടാളാ മൂന്നാളാ.....
അ ഇത് ഞങ്ങ.. ൻ്റെവീട് പിന്നെ തറവാട് പിന്നെ വേറരു അപ്പാപ്പാൻ്റെ വീട് അങ്ങനെ മൂന്ന് വീട്
ശരി മൂ മൂന്നാള
പിന്നെ അല്ല ആ ആണുങ്ങൾ മൂന്നാള്. ആ പിന്നെ അമ്മായികളുണ്ട് അമ്മായി. ഒക്കെണ്ട്.
ആ ശരി എങ്ങനെയീ ഡിഗ്രി എന്ന ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത്
ക്ലാസ് ക്ലാസ് ഒന്നാം തീയതി തുടങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ തേഡ് അലോട്ട്മെന്റിന് ആണ് കിട്ടണില്ല കോളേജൊന്നും.
ആണോ ഒരാ അത്ര മാർക്ക് ഇണ്ടായിട്ടുല്ലേ.
രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞു ഇനി തേർഡ് അലോട്ട്മെൻറ് വേണ്ടി വെയിറ്റ് ചെയ്യാ
ഓ അ ശരി ഗവൺമെന്റ് അങ്ങനെ. കിട്ടുവാണല്ലോ അല്ലെ അപ്പൊ ഗവൺമെന്റ് കിട്ടിയാൽ നമ്മള് എന്തെ കൊടുക്കണോ ഫീ ആയിട്ട് എന്തേ കൊടുക്കണോ.
ആയിട്ടൊക്കെ
വേണ്ടി വരും അല്ലേ ഡിഗ്രിക്കൊക്കെ ആകുമ്പോ അങ്ങനെ വേണ്ടി വരും. എങ്ങനെയ അവിടെ നിങ്ങളെ അടുത്തൊക്കെ ആയിട്ടണോ കൊടുത്ത അല്ലെങ്കി ദൂരം.
ഒക്ക കൊടുത്തന്ന് എടുത്തും ദൂരൊക്കെ ഉണ്ട് കിട്ടണടത്ത് വെച്ച് പോണം
ഹി ഹി പ്ലസ് ടു ഒക്കെ എവിടെ ഇനി അടുത്തായിരുന്നോ വീടിന്റെ
എങ്ങനെ ആ പ്ലസ് ടു പ്ലസ് ടു ഒക്കെ എവിടെ എടുത്തുന്നെ നടക്കാനന്നല്ല ങേ സ്കൂ ബസ്റ്റിനൊക്കെ പോവാനുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും.
ആണല്ലേ ആ എന്റെ അനിയത്തി അങ്ങനെ എവിടെയാണ് എന്റെ വീട്ടിലന്ന് നിക്ക ണെ എന്റെ വീടിന്റെ അടുത്താണ് ഓള് പ്ലസ് ടു ൽ ആണ് പഠിന്നുന്നത്. അപ്പോ ഞാനൻപ്പോ ഒറ്റക്കാണ് ഓളുണ്ട് ഇവിടെ മ മറ്റേ എന്റെ വീട് ഞങ്ങളടെ വീട് വീട്ടിൽ ന്ന് പോവാൻ കുറച്ച് ദൂരണ്ട് അപ്പൊ പിന്നെ ഓൾ വിടെ വന്ന് നിക്ക് ഇവിടെ പിന്നെ കുറച്ച് ഒരു പത്ത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ മതി എന്തേ പിന്നെ എവിടെ ന്നി
വീട്ടില് ഉമ്മ ഉപ്പ പിന്നെ ഞങ്ങൾ അഞ്ചു മക്കളാണ്.
ആ തായക്കാ,
ആഹ് ഒരാള് മേലെ ഒരു കാക്ക മൂന്നനിയന്മാരാ,
മൂന്ന നീന്മാരാ അപ്പൊ നീയൊറ്റക്കെ ഉള്ളുല്ലേ ഷ് ആ ആഷ് അതുകൊണ്ട് ഇനി പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കല്യാണ ഒന്ന്പ്പന്നെ ഉണ്ടാവ ലല്ലേ ആ, പിന്നെ എല്ലാവരും പഠിക്കുകാണല്ലോ, പഠി പഠിപ്പും ജോബും കഴിഞ്ഞിട്ടേ ഉള്ളൂ കല്യാണം വേറെള്ളതൊക്കെ അത് മതിയാണട്ടോ, ആ അതെ അത് മതിയാണോ എന്താവ കഴി വെച്ചിട് പ്പന്താ ഞങ്ങളെ പോലൊക്കെ അ കിച്ചണിൽ വന്ന രിക്കാ ഞങ്ങളെക്കെ പ്പെ പിന്നെ എന്തെലുക്കൊന്ന് ഉണ്ടാക്കണം പഠിക്കണം ഒക്കെ വത് ഒരിത് വന്നത്‌ മറ്റേത് അ ഇപ്പെ വന്ന് തുടങ്ങി ന്റെ കല്യാണം കഴിഞ്ഞാഞ്ച് വർഷം ഞാൻ വെറുതെ അങ്ങനെ കുട്ടി കുട്ടികളും കൂടയായിട്ടില്ലേ വെറുതെ വീട്ടിലിരുന്ന് നിന്ന് അങ്ങനെ അഞ്ചു വർഷണ് കഴിഞ്ഞു. അല്ല അന്ന് ഒന്ന് പഠിക്കാൻ പോവണം എന്നുള്ള ഒരു ചിന്തേ ഒന്നുല്ല. പ്ലസ് ടു കഴിഞ്ഞാണ്ട് കെട്ടിച്ച് അങ്ങനെ യൊന്ന് പോന്നു, ഇപ്പൊ എന്നെ അനിയത്തിയളോതിന് സമ്മതിക്കില്ല സമ്മയിക്കൂല ഓരൊക്കെ ഡിഗ്രി കഴിഞ്ഞ് അങ്ങനെ യെല്ലാം പഠിച്ച് ജോബൊക്കെ ആവന്ന്,
ഉം എത്ര വയസൊന്നും നമ്മള് നോക്കാണ്ട, നമ്മളക്ക് പഠിക്കാൻ നമുക്ക് ആഗ്രഹ ഉണ്ട് യെന്നുണ്ടങ്കിൽ നമ്മള്
സത്യം ആ അതെന്നെ ഇരു പത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലൊക്കെ ഇരുപത്തഞ്ചൊക്കെ ആയാലേ തന്നെ പിന്നെ യൊരുദ്‌വ് എത്തുള്ളൂ. ഞങ്ങളൊക്കെ പൈനെട്ട് പൈനയാ വയസ്സ് പതിനെട്ടാം വയസ്സിന് അങ്ങോട്ട് ഇ വേറൊരു വീട്ടക്ക് അങ്ങോട്ട് പോയി
ആഹ അതന്നെ എന്ത് അതെ അതെതെ, അതൊക്കെ ശരിയാണ് സത്യം പറഞ്ഞാ എനിക്കിപ്പോ മറ്റേ ഇരുപ പത്തൊന്നാമത്തെ വയസ്സിൽ കല്യാണം നട
ആഹ ആഹ് ആ അതെ അതെ, ഇപ്പൊ എന്നാലും നല്ല മാറ്റാണ് കാരണം കുട്ടികെ സമ്മയക്കണില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ വിവരം വ
ണ് അതെ,
ആഹ് ന്ന
പ്പോ വീട്ടിലിങ്ങനെ ഉമ്മമ്മാ ഇപ്പപ്പോ ലൊക്കെണ്ടാവുമ്പോലൊക്കെ പറയും ഞങ്ങളൊക്ക ഒന്ന് മരിക്കിണിന്റെ നിങ്ങളൊക്കെ ഒന്ന് കെട്ടിച്ചു കാണായിരുന്നു അങ്ങനെ
ലേ അത് ആ അതേ അങ്ങനെ പറയില ഉമ്മമ്മയൊക്കെ പറയിലേ,
ഞാൻ രണ്ട്‌വർഷം കൂട്ടി പറയും ഇരുപത്തിമൂന്നി ന്റെ കല്യാണം വിചാരിച്ചിലേ ഇരുത്തഞ്ചൊക്കെ പറയും, ഇരുത്തഞ്ചിലെക്കെ ഞാ വിചാരിലെ നിങ്ങൾങ്ങെ പറഞ്ഞുകൊണ്ട് രണ്ട്
ആ കൊറച്ചന്ത് പറയാതെ, എന്റെ വല്യമ്മ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ന്റെ ആ ന്റെ അനിയത്തിന്റെ ഒക്കെ പറഞ്ഞഞ് പറഞ്ഞഞ് വല്യമ്മ മരിച്ചി ട്ടോ, അതിന് ഭയങ്കര സങ്ക ഇപ്പൊ മരിച്ചതിന് ശേഷാണ് ഇപ്പൊ ഇവിടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് അപ്പൊ ങ്ങട്ട് അന്ന് ഇമ്മച്ചിക്ക് ഭയങ്കര സങ്കടം ഇമ്മ അങ്ങനെ പറയലേ നിമ്മ മരിച്ചിട്ടപ്പോ രണ്ടു മാസം ആണേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞ് അവിടെ വന്നെ ഓൾ ഇപ്പൊ ഡിഗ്ര ഡിഗ്രി കഴിഞ്ഞു ഓള് കർണ്ണാടക പി ജി എടുത്ത് പഠിച്ച് രണ്ടു വർഷം പഠിച്ച് ഇപ്പോ നാട്ടിലേക്ക് വന്നിട്ടേ ഉള്ളു. അപ്പൊ പിന്നെ അങ്ങനെ ഓല് ഇങ്ങനെ ലോ മേ ഇങ്ങനെ കണ്ട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുറേ ആയി അപ്പൊ അങ്ങനെ എങ്കേജ്മെന്റ് കഴഞ്ഞപ്പോ ഡി ഡിസ് ഡിസംബറിലോ ജനുവരിയിലൊക്ക ആയിട്ട് പിന്നെ കല്യാണം ഉണ്ടവാ മതി അപ്പൊ ഓല് വന്ന് കണ്ടുപോയി അവന്റെ ഉമ്മങ്ങ പറ ഉമ്മമ്മ അങ്ങനെ പറഞ്ഞ് നടന്നിന് വലിയ ആ പൂതിയിന്ന് പററണ്ട്
ആഹ
അല അപ്പ അങ്ങനോട് കഴിഞ്ഞു ആ അതെ സത്യണ്പ ചിങ്ങട അന്ന നോള ോയിിച്ചിയാ അത് വുന്നട്ോയി ഭയങ്കര സങ്കടമായിരിക്കും ലോലമ്മല്ലേ അങ്ങനെ ആഗ്രഹം ഇങ്ങനെ പറയുമ്പോഴേ എ ഇപ്പൊക്കെ എവിടെ ഇപ്പൊന്നും ഇല്ല ഇപ്പൊക്കെ
ആഹ് ഇപ്പ ഏ അല്ലല്ലോ നാട്ടില തന്നെ
ആഹ ശരിന്നെ അതന്നെ അങ്ങടി പോയിണ്ടാവുംല്ലേ എവിടെ എങ്ങനെ തന്നെ അങ്ങടിയിണ് ഇനി കുറച്ച് കഴിയും വരാൻ അവർക്ക്ന്ന് അങ്ങടിയിൽ പോയില്ലത്
ഒരു ആഹ അതന്നെ നമ്മുക്ക് പിന്നെ ആ ഒരു ഓപ്ഷൻ ഇല്ല
ഓ സത്യം ഒർക്ക്പ്പിന്നെ ഒന്ന് റിലാക്സ് ആവാൻ ഒന്ന് അങ്ങാടി
പോയാ മതി നമുക്ക് ഒരു റിലാക്സ് ഇല്ല ഒന്നുമല്ല ഫുൾ ടൈം വീട്ടില്
നമ്മൾ ഇക്ക് ഇപ്പോ അതാണ് ഓല കൂടെ ചീത്ത പറഞ്ഞ് നടക്കയിന്ന് നമ്മളൊന്ന് ഇരിക്ക നമ്മളിപ്പോ ഈ ഫോണമെ ഇരിന്ന ഒരേ എഴുത്ത് എന്നട്ട് അങ്ങനെ ചീത്തറിനോട് ഇ പ്പോ അതെക്കകഴിഞ്ഞങ്ങോട്ട് വരുന്നേ ഉള്ളൂ
തലവേദന എടുക്കും എനിക്കൊ കാര്യം പഠിപ്പിച്ചാ
ഒന്നിപ്പോ ചെറുത ഒന്നാം ക്ലാസ്സിലാണേ മറ്റേ പിന്നെ അഞ്ചിലൊക്കെ എത്തിണ് എന്നാലും അവിടെ അങ്ങനെ നമ്മള് പറയഞ്ഞ അവിടെ അങ്ങനെ അത്രേ ഇഷ്ട നമ്മള് പറയാതരആണേ ഓൾക് അല്ലാതെ സ്വയം അങ്ങോട്ട് തോന്നി ചില ടൈമിൽ പഠിക്കൂട്ടോ ചില ടൈമിൽ ഒക്കു പറഞ്ഞ പോലെ ഓരോ മടിയാണല്ലോ ഓയിക്ക വന്ന പോരെ തന്നെല്ലേ അഞ്ച് അങ്ങോട്ട് എത്തണെങ്കിൽ തന്നെ വേണം അഞ്ച് മണി പിന്നെ കൊറച്ച് ടൈമേ ഉള്ളു കളിക്കാന് പിന്നെ രാത്രി തന്നെല്ലേ
അതന്നെ
ഇപ്പൊ വാട്സആപ്പ് ഉള്ളൊണ്ട് വാട്സആപ്പിൽ വായിക്ക എഴുതി ഫോട്ടോ അയക്കുക
അതെ ഒരു ബുദ്ധിമുട്ടാണല്ലേ
അത് അ ആ അത് എത്രയെ ഉള്ളു എഴുതനോറ ക്കെ കേ എബോ ഒന്നിലന്നെണ്ട എന്തോര ബുക്കാ മലയാളത്തിന് ന്നെ രണ്ട് നോട്ബുക്ക് അതുപോലാ അറബികിണ്ട് എന്നിട്ട് മക്കക്ക് കഴിയാൻ രണ്ട് മൂന്ന് ബുക്കൊക്കെ അവിടെ അവര് വാങ്ങിവെക്ക അല്ല രണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാ വിഷയത്തിനും
ആ ഈ പഠിപ്പിച്കൊടുതാണ് ബാക്കിയൊക്കെ ണ്ട് വീട്ടി കാണ്ട് വിടും നമ്മള ഇവിടെ
അതെ നമ്മളുക്കമാണ് തലവേദനേടുകല് ഏതായാലും പിന്നെ പിന്നെ എന്ത ഉമ്മാക്കേടെ ഒരു സൗണ്ടും ഇല്ല ആരും ഇല്ല അനീഷ് അനിയമാരൊക്കേടെ ഇങ്ങട്ട്
ഒന്ന് ദാ എന്റെ തല തലേന്റെ അടുത്തിന്ന് ഫുഡ്ഡഴിക്ണ്ട് ഒന്ന് ഉറങ്ങീണ് രണ്ടെണ്ണം ഉറങ്ങീണ്
ആ എല്ലാരും പല ടൈമിലായിരിക്കും ഫുഡ് അല്ല തോന്നുന്ന ടൈമില് ഞങ്ങളങ്ങനെ ചെലേപ്പോ പല അ തൈമിലും കഴിക്കും ഞാപ്പൊ മഗ്‌രിബിന് കുറച്ച് കഴിച്ചു. ഇനീപ്പോ ഞാൻ ഈരോട് പറയും ചോറ് കൊറവാണ് ഇനി കടന്നുറങ്ങിയാതി എല്ലാരും വൈകുന്നേരം കഴിച്ചിട്ടേള്ളൂ ഇനീപ്പ ഇണ്ടാക്കിയാലും അവിടെ ബാക്കിയാവും പിന്നെ അത് നാളെ തട്ട വേസ്റ്റ് ആക്കാനേ ഇണ്ടാവുള്ളൂ പിന്നെ അസ വരങ്ങ നല്ല ടൈം എടുക്കു അവരോട് ഞാൻ പറയും നിൻക്ക് വേണെന്നുണ്ടെങ്കി ഞാൻ ദോഷ എന്തേലുണ്ടാക്കി തരാ എന്നിട്ട് കഴിചൊ അപ്പൊ വേണ്ടാന്നൊക്കെ പറയണ്ടേ ക്ക് വേണം പിന്നെന്താ മഴന്നിണ്ടോ?
ആ ഇന്നൊക്കെ പി
ന്ന് ണ്ട് ആ ഇന്നു ഇന്നെലീ മയ ഇണ്ടല്ലേ? ഉം മറ്റെ നല്ല വെയിലായിരുന്നേനെ പിന്നെ മഴയില്ലാഞ്ഞാലും ബുദ്ധിമുട്ടാണ്.
ആ അതന്നെ
എ മഴേന്റെ ടൈം ആണെല്ലോ പ്പൊ ജൂണെന്ന്പറേമ്പോ മ്മളൊക്കെ ഉസ്കൂളിൽ പോകുന്ന ടൈമില് മഴേ ണല്ലോ?
ന നടന്ന് മഴേക്കെ കൊണ്ടു പോകുന്ന ആലോയിക്കുമ്പൊ രസായിനി ഇപ്പൊ പിന്നെ നടക്കലൊന്നുല്ല എല്ലാരും വണ്ടീലായി.
ആ എന്നും ഒരേപോലെ ആ ആ ആയിക്കോട്ടായിക്കോട്ടെ ശെരി
ഇതെങ്ങനാ കാട്ടണ്ടത്